ആഹ് എന്തൊക്കെ വിശേഷം സുഖാണോ?
സുഗെന്നേ എവിടെയ്നി ഇത്ര ദിവസം ഒര് വിവരല്ലനല്ലോഅറയ
ഓരോതിരക്കിലായ് പോയി.
ഫുഡൊക്കെആയോ ഉച്ചെക്കുള്ളേ. ആഹ് കഴിഞ്ഞോണ്ടിരിക്ക്ണ് കുളിക്കാണ്ടയ്നി കുളിക്കാണ്ടറയ
ക്ലീനിങ്ങൊക്കെ കയ്ഞ്ഞോ?
ആഹ് ക്ലിനിങ്ങ്ഒക്കെ കയ്ഞ്ഞുപല്ലുവേദനയാണ്.
അഹ് ശെരി ഏത്ണ്ടായ്?
ഉം പൊത്ത്ണ്ട്.
അപ്പന്തേ കാണ്ച്ചില്ലേ?
കാണച്ച്ണ് മരുന്ന്കുടിക്ക്ണ്ട് പക്ഷേ അത് എക്സ്ട്രീം ലെവെൽ വേദനെയാണ് എത്ര മരുന്ന് കുടിച്ചിട്ടുംഇങ്ങട്ട്
അപ്പൊ റൂട്ട്കെനാൽ ചെയ്യെണ്ടിയാ?
റൂട്ട് കെനാലെയ്യാൻ അയ്യൂലെയ് അതിന്റെ സൈടൊക്കെ പൊട്ടീണ് അപ്പൊ ഓല് പ്പറീണ് പറിച്ച് ഒയ് വാക്കണം ഒയ് വാക്കണം ആ ആഹ് പരിക്കണം അയ്ന് ആദ്യ ആ പൈപ്പും നീരൊക്കെഒന്ന് പോണം.
ആഹ് അല്ല മഴക്കാലം വന്ന വേദന കൂടുല്ലേചെയ്യാ
ആഹ് ആലോയ്ച്ചൂടാത് എന്തായാലും പറിക്കണം ഭയങ്കരവേദനേ
ആഹ് എന്നിട്ട് ഒര്രക്ഷയില്ലാതായപ്പോ ഞാൻ പിന്നെ പറിച്ച് രണ്ട്പല്ല്പറിച്ചു.
ഈമ് ഇന് ഇന്റേത്ല് ഇല് ഇല്ലനീ പറിക്കാനില്ല പറഞാതി കോട്ടിലൊറ്റൊന്നുല്ല.
അയെ എന്നട്ട് പറിച്ചിട്ട് വെക്കാൻ ഇതാക്കുംചെയ്തു. പല്ല വെക്കൂല്ലപ്പം അങ്ങനെ പല്ല് വെച്ചില്ല അളവെഎടുത്തീനി ഇപ്പോ ഓര് വിളിക്കും അപ്പൊപോണം വെക്കാന്
എത്രേ ആവാവെക്കാന്
എനിക്കീ രണ്ട്പല്ലാ രണ്ട്പല്ല് ക്കാന് പിന്നെ ആയിരത്തിഎഴുന്നൂറ്.
ആയിരത്തിഎഴുന്നൂറോ ഇൻക്ക് ഇപ്പൊ പറിക്കാനുള്ളത് മുന്നിൽ ന്ന്ലുള്ള മേൽവരിടെ മുന്നിലെന്നെ കോട്ടക്ക് ക്ഷമ്മചിരി ക്കിമ്പൊക്കെ കാണു അത്.
ആഹ് അതെന്നെ അവ്ടെതെന്നെ ഇൻക്ക്ണ്ടായത് രണ്ട് സൈഡിലും അതെ, അതെ, അതെ എനി ഇക്കതന്നെ ആരണ്ട് സൈഡ്ത്തെ പല്ലും ഞാൻ പറിച്ചു
അപ്പൊ പറിച്ചാൽ എന്തായാലും ഏ കാണും അപ്പൊ ങ്ങനെ
ആഹ് അതുകൊണ്ടാണ് ഞാനത് പല്ല് വെക്കാൻ വേണ്ടിട്ട് ആക്കിയത്
ഉം
ചിരിക്കുമ്പോ കാണോ എങ്ങനെയാ യിരുന്നാലോ അപ്പൊ ഒരു കോൺഫിഡന്റ് ഉണ്ടാവല്ലേ ചിരിക്കാന്
അത് മാത്രല്ല നമ്മളെ മുഖം ഒട്ടും അല്ലേല ഞാന ഒന്ന് മെലിഞ്ഞാണ് അപ്പം പിന്നെ ഒന്നുകൂടി ഇങ്ങോട്ട് ഒട്ടുംഉറപ്പാണ്
ആഹ് ഞാനതാണ് പല്ല് വെക്കാാന് പറിച്ച് അപ്പ തന്നെ അത് വെക്കാൻ അളവു എടുത്ത് ഇനിയിപ്പോ ഒരു പറയുന്ന ഡേറ്റിന് പോയിട്ട് വെക്കണം
ആ കൊഴപ്പൊന്നുണ്ടാവലേക്കൂല്ലേ അതല്ലപ്പൊ വെച്ച പല്ല്പിന്നെ കേടരുന്നില്ലല്ലോ
വെച്ച പ അതിന് ഞാന് ഇതല്ല നമ്മള് അവിടെ തന്നെ വ വെക്കുന്നില്ല ഊരി വെക്കുന്നതാ ഞാൻ വച്ച് എന്റെടു ഓര് കൊറെ പറഞ്ഞേ ഇവിടെ പെർമനന്റ്ലി വെക്കുന്നത് വെക്കാന്ന് അതില് ഞാൻ ചോദി പെർമനൻ്റെ ലിഅത് വേണ്ടെങ്കിൽ പിന്നെ ഊരി വെക്കുന്ന മതിയാണ്
ആഎന്താ അത് തിരഞ്ഞെടുക്കാൻ കാരണം
അത് തെരഞ്ഞ്ട്ട് നമ്മളെ വീട്ടില് പിന്നെ എന്റെറെ ഒരു സിസ്റ്റർ എല്ല ഒന്നല്ലോ രണ്ട് മൂന്ന് ആൾക്കാര് കസിൻസ് അങ്ങനെയൊക്കെ അവരൊക്കെ വെച്ചത് ആ ഊരി വെക്കുന്നപല്ല അതാവുമ്പോ ഭാവിൽ നമുക്ക് അതിനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരും ഇന്നാങ്കിൽ നമുക്ക് ഊരി മാറ്റി അടുത്ത് വച്ചൂടെ
മറ്റേതാവുമ്പോ ഒന്നും ചെയ്യാൻ കഴിയൂലാ
മറ്റേതാവുമ്പോ അവിടെ വെക്കല്ലേ അവിടെ പെർനന്റ്ലി അവിടെ വെക്കുന്നല്ലേഊരൻ പറ്റുമോ എനിക്ക റിയില്ലപറ്റലുണ്ടാവൂലല്ലോ
അല്ലെ അത് വെച്ചാല് പിന്നെ ആ പിന്നെ ഫുഡൊക്കെ കഴിക്കുന്നന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ
ഒരു കുഴപ്പ ഉണ്ടാവില്ല ഒരു എന്റെ ഉമ്മാന്റെ പല്ല് ഫുള്ള് പറിച്ചി എ മൊത്തം വെച്ചതാ പല്ല്
തന്നെ ഇന്റെ വെല്ലിമാന്റെ അങ്ങനെ ട്ടോന്ന് ഇപ്പൊ മരിച്ച് അപ്പൊ അത് ഈ പറഞ്ഞാൽ ഊരി വെക്കുന്നതിന് അത് അതിന് മറ്റേ തോടും അതത് നമ്മളെ ഈ പല്ലിന്റെ ഇതില്ലേ എന്താ പറയാ
ഉം
ഉ മോണെ ആക്കെടങ്ങിയിട്ടുള്ള അതൊക്കെ അടങ്ങിയാണ്ട് ള്ള പല്ലിൻ്റെ ഒരു സെറ്റ് രണ്ട്
ആഹ് അത് ഒന്നായ്റ്റ് വേക്കുമ്പോ അങ്ങനെയല്ലേ ഉണ്ടാാവ
ആഹ്
ഒരു സെറ്റ് മൊത്തത്തിലല്ലേ വായില് ഫുള്ള് വരുന്നതല്ലേ
ആ രാത്രി ഊരി വെള്ളത്തി ഇടും
ആ ഇന്നിട്ട് രാവിലെ നല്ലോണം കഴുകിട്ട് എടുത്ത് യൂസിയ്യും അങ്ങനെ തന്നെ
പക്ഷെ വല്ലിമ്മ അയ്ന്ചിക്കൻ കൂട്ടൂല ഇറച്ചി കുട്ടൂല അങ്ങനത്തെ ആളേണ് ഓൻ വെജിറ്റബിൾ അതൊന്ന് പറ്റൂലനി പറ്റായിട്ടല്ല ഇന് ചിക്കൻ കൂട്ടിയാൽ ചിക്കൻ ആദ്യം കൂട്ടൂല ഇറച്ചി കൂട്ടിയാൽ മേലൊക്കെ ചൊറിയേനി അപ്പൊ അങ്ങനത്തെ ഒന്നും തിന്നേല്ല അപ്പൊ പച്ചക്കറി മാത്രം തിന്നുണരോട് ചോദിച്ചിട്ട എങ്ങനെുണ്ടോ കുഴപ്പില്ലാതന്നെ പറിയാ
ആഹ്. അല്ല ഉമ്മ എല്ലാം കഴിക്കല്ലോ ഉമ്മ ചിക്കൻ കഴി ബീഫ് കഴിക്കൂ മട്ടൺ കഴിക്കും എല്ലാം കഴിക്കും ആ ഒരു പ്രശ്നം ഇത് വരെ ഉണ്ടായി പിന്നെ ഞാൻ പറഞ്ഞില്ല എന്റെ സിസ്റ്റേഴസ് കസിൻസ് ഒക്കെ വെച്ചിട്ട്പ്പ എത്രയോ വർഷം എന്നിട്ട്, ഇപ്പോഴാണ് ഇപ്പോ, അത് പിന്നെ, ഒരു ഇത്താത്തണ്ടത്, എന്തോ, ആയി റ്റ് പൊട്ടി.
ആഹ്.
ആഹ് പൊട്ടിപ്പ ഓളത് ഇതിന്നൊരു ആഹ് ആറേഴ് കൊല്ലയിണ്ടോ അറേഴൊന്നുല്ല ഏഹ് എട്ട് കൊല്ലോ അങ്ങനെന്തൊ ആയി.
ആഹ്.
എന്നിട്ട് ഇപ്പം പൊട്ടീട്ട് വീണ്ടും എടുത്ത് വീണ്ടും. വാങ്ങീട്ട് വെച്ചു. അത് ഒഴിവാക്കിട്ട് വീണ്ടും അളവെടുത്ത് വേറെ വെച്ചു. അതുപോലെ ഉമ്മാന്റെ പല്ലില് എനിക്ക് തോനന്ന് പത്ത് പതിനെഞ്ചോളം എന്തായാലും ഇണ്ടാവും. അപ്പം പല്ലിന് ചെറിയൊരു കളറ് പോലെ തോന്നീട്ട്. ഇപ്പ അത് ഊരിട്ട് വേറെ വെക്കാ. ആഹ്
ഏഹ്. എന്നാലും ഓര് എന്നോട് പറഞ്ഞ അങ്ങനെ അല്ല പറിച്ചാല് വെക്കാ വെക്കേണ്ടി വരും എന്നാ പറഞ്ഞേ. കാരണം ഇതിന്റെ താഴെവരിയില്. വലതുഭാഗം താഴെ വരില് ആകെ കോട്ടിലി ആഹ് അറ്റത്തുള്ള രണ്ട് പല്ലൊള്ളൂ ബാക്കി ഒക്കെ
കവിളൊട്ടി പോകും പല്ലിയില്ലെങ്കില്, അപ്പ എന്തോ ബോറായിരിക്കും.
ഏഹ് മാ മ ഇടതു ഭാഗത്തും അതുപോലെന്നെ അവ്ടുന്ന് രണ്ട് ഒന്നിട്തിട്ടുള്ളു ഒരെണ്ണം. ഇനി മേലെ എടതു ഭാഗമാണ് എടുക്കാൻ ഉള്ളത് ഒക്കെ പാടെ എടുക്കുമ്പഴേക്കും നമ്മള ആകെ തീരുമാനകും. ഒന്നില്ലേ ഫുഡ് കഴിക്കാനെങ്കി പല്ല് വേണ്ടേ മൊഗം ചപ്പണ വേറെ
ആഹ് എനിക്ക് അതൊക്കെ ആലോയ്ച്ചിട്ട് പേടിണ്ടെയിന ചിക്കനൊക്കെ കടിച്ച പറക്കുമ്പോ പ്രശ്നം ഉണ്ടാവുമോ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഇപ്പ ഉമ്മാക്ക ഉണ്ടാവും
അല്ല മറ്റ ഇത് ഇങ്ങനെ ഊരി വെക്കുന്നാ അവുമ്പോളെ നമ്മളരു ഫംഗഷനിൽ പോയിട്ട് ചി ക്കനൊക്കെ വലിച്ചാണ്ട്, ഊരി പോരോ?
അതൊന്നും ഉണ്ടാവില്ലേരിക്കു നമക്ക് അറിയാൻ പറ്റല്ലോ.
അല്ല ഞമ്മളിപ്പോ അത് അതിന് അനുസരിച്ചേ കടിക്കുള്ളൂ ഞാനിപ പറയാ. ഞമ്മളപ്പോ എവിടെ പോയാലും അങ്ങനെ കടിച്ചു വലിച്ചു തിന്നൂല്ലല്ലോ അത് വേറെ കാര്യം.
ഇല്ല ആഹ്. അതമ്മള് ശ്രദ്ധിച്ചാമതിയാവും എല്ലാംപ്പൊ എണങ്ങിട്ട് നമുക്ക് കിട്ടൂലല്ലോ പടച്ചോൻതന്ന നമുക്കത് സമയായത് തിരിച്ചു കൊണ്ടുപോവേം ചെയ്യും
അതന്നെ. ഏതായാലും വേദന ആലോയ്ക്കുമ്പോ ഇന്ന്ന്നെ എടുത്ത് പോയി എടുത്ത് ഒഴിവാക്കാനാ തോന്നുന്നേ..
ആഹ് അങ്ങനെ ഞാന് എനിക്ക് ഒരു പല്ല് ഭയങ്കര ന്നാല് സഹിക്കാൻ പറ്റുന്നില്ല രാത്രി വേദന കൊണ്ട് പിറ്റേന്ന് രാവിലെ പോയി അപ്പം ഒര് പറഞ് മരുന്ന് പിന്നെ പഴുപ്പ് മറ എന്നാലേ കുറക്കാൻ പറ്റുള്ളൂ. പിന്നെ പഴുപ്പ് മാറി വേദന മാറുമ്പോ ഞമ്മള് മറന്നു പോവാണ്.
ആഹ് അതന്നെ ഇന്റെത് ഇതേയ് ഇന്റത് ഇതേയ്- എന്നോ തുടങ്ങീണ് ഞാൻ വേദനക്കും പഴുപ്പിനുള്ള മരുന്ന് കുടിച്ച് മാറീനി മാറിയന്ന് പറിക്കാൻ ചെല്ലാറഞ്ഞ പക്ഷെ ഞൻ അവിടെന്ന് മു ന്റെ ഹസ്ബന്റിങ്ങനെ ചോയ്ക്കിണ്ട് ട്ടോ പല്ല് പറിക്കാൻ പോവാനായില്ലേ വേദനില്ലാലോ പോണ്ടെന്ന് പറയണ്ട് പിന്നെ നമ്മുക്ക് വേദനല്ലാത്ത നമ്മക്ക് പിന്നെതാ ഇന്നലെ പിന്നേമ് തൊടങ്ങി. ഉം ഇപ്പൊ പറഞ്ഞാ എനിക്ക് ചീത്തേക്കും. ആഹ് എനിക്കറിയ
അപ്പൊ വേതന കൂടല്ലേ ചെയ്യ ഏതില്ലാ
ശരിക്കും വെളിച്ചെണ്ണയിട്ട് കുടി കുടിക്കാൻ വരെ കഴിയും ആ സമയത്ത്.
ആഹ് വെയിലൊക്കെ കൊള്ളുമ്പോ വേനിക്കും.
ഏഹ്.
അതുകൊണ്ട് പേടിച്ചിട്ട് ഇപ്പ ചെറിയ ഒരു കേട് വന്നപ്പോം അത് വെക്കാൻ പറ്റില്ലാന്ന് ഉറപ്പായരം. ഓഹ പിന്ന ഞാൻ പോയിട്ട് പറിച്ച. പിന്നെ തണുപ്പ് കാലം വന്ന വേദന കൂടല്ലെ അപ്പ വേദനയ്ക്ക് വേദന സഹിക്കാൻ കഴയൂല യേച്ച്.
ച്ചാലും രണ്ടും മൂന്നീസം നമുക്ക് ഭയങ്കര തന്നെ.
രണ്ട് മൂന്ന് ദിവസല്ല പറിച്ച അന്നും പിന്നെ പിറ്റേന്ന്. പിന്നെ വേദനള്ള മരുന്ന് തരുവല്ലോര് അയില് മാറിപ്പോവും.
എനിക്ക് ബ്ലീഡിങ് നിക്കൂല ആ സ്റ്റിച്ചിടണ നിർബന്ധാണെ. കഴിഞ്ഞ പ്രാവശ്യം പറച്ചപ്പൊ എന്റെ രണ്ട് രണ്ടെണ്ണം പറച്ച്. ആഹ ആഹ ഒന്നാ പോട്ടിലുള്ളതും ഒന്ന് അയിന്റെപ്പുറത്ത്റൂപായിറ്റ്. അപ്പൊ ഒന്നിന് വെല്യ കുഴപ്പല്ലാ പക്ഷെ, ഒരെണ്ണത്തിൽ സ്റ്റിച്ചിട്ട്ന്ന അങ്ങോട് പറഞ്ഞേച് ഞാൻ അപ്പ എന്നെ പറഞ്ഞാ ഡോക്ടറോട്. രണ്ട് സ്റ്റിച് ഇടണം എനിക്ക് എനിക്ക് ബ്ലഡ് നിക്കൂലാന്ന് അപ്പൊ എന്നോടർഞ് അത് ആ മാത്രല്ല പൊട്ടി പൊട്ടി പ പോയോണ്ട് ചെറിയൊരി ഇതേ ഉള്ളൂ മുറിയള്ളൂ. അപ്പൊ അത് സ്റ്റിച് ഇടണ്ടാന്ന് പോയി പിറ്റിയന്ന് ആയില്ല. അന്ന് ഒരു എന്തിന് ഉച്ചക്ക് മുന്നേവ്ടെ എത്തി ഞാൻ. അന്ന് രാത്രി ആ ഡ ആശുത്രി ഇല്ലാത്തൊണ്ട് അങ്ങനെ നിന്ന് പി പിറ്റേന്ന് രാവിലെ പോയി പിന്നെയും സ്റ്റിച്ചിട്ടു ബ്ലഡ് നിക്കണില്ല.
ആഹ് ആ അപ്പ എടങ്ങേരാവൂലെ?
ഉം എനിക്ക് പല്ലറിക്കാന്ന ഭയങ്കര എട്ങ്ങേറാ. ഒരിപ്പണിക്കും കയ്യൂല. ഈ ബ്ലഡ് നിക്കാത്തോണ്ട് നല്ല പോചെയ്യും അത്. ഒരു വെള്ളം കുടിക്കായില വെള്ളം കുടിക്കുന്നൊക്കെ ചോരന്റെ ചൊയ അങ്ങനെ വരും.
വേദനയുണ്ടാവോ അങ്ങനത്തന്നെപ്പൊ.
തണുത്തത് മാത്രെ കുടിക്കാൻ പറ്റുള്ളൂ എല്ലല്ലേ തണു ത്ത മാത്രേ കുടിക്കാറ്റുള്ളൂ ഇത് ബ്ലഡ് നിൽക്കാൻ ഒന്നൂടി നല്ല ഐസ്സുള്ളതും. ക്ക അങ്ങനെയൊക്കെന്നെ ഭയങ്കര ഇടങ്ങേറാ പല്ല് പർച്ചല്. ന്ക്ക് ആ കാര്യം കേക്കുമ്പ പിരാന്ത് വര്യ. പറിക്കാൻ തോന്നൂല അപ്പൊ.
അപ്പൊ കാണിക്ക ശരില്ലേ അപ്പൊ ആഹ് മോള് ഒറങ്ങി ആഹ് മോള് ഒറങ്ങാ. ഇങ്ങളെ കുട്ടികളൊക്കെവിടെ? കാണിക്കൊന്നും ചെയ്തില്ലേ?
ആഹ് കാണിച്ചേ ഞാ പറഞ്ഞില്ലേ കാണിച്ച ഇന്നോട് ചെല്ലാൻ പറഞ്ഞനി പിന്നെ ഇന്നാലെ മ എഹ് വേദന ഇളകിയപ്പോ ഞാൻ ആ മരുന്ന് ഷീറ്റിമ്മലെന്നെ മരുന്ന് വാങ്ങി വരാൻ പറഞ്ഞിര്ന്നു. ഇനി എന്തായാലും ആ കുടിച്ചിട്ട് പോണം.
ആഹ് മാറ്റിക്കള അല്ലെങ്കില് തണുപ്പ വന്നാല്. മാറ്റിക്കള അല്ലെങ്കിൽ തണുപ്പ് വന്നാല വേധന കൂട ചെയ്യാ എന്നാലും പേടിച്ചൊരു കാര്യല്ല എന്നാലും ഒരിക്ക പറിക്കണ്ടേ?
ഉം ഇന്നാണ് പറിക്കണെങ്കിൽ നാലാൾക്കാർ എന്റെ ചു റ്റും വാണം എന്നെ പിടിച്ച് വെക്കാൻ.
എന്നാല് ശരി എന്നാല് ഓക്കേ.
എങ്ങനെ ആഹ് ആഹ് ആയിക്കോട്ടെ എന്നാ പിന്നെ വിളീട്ടോ.
ഓക്കെ ഓക്കെ.